ഹലോ ആഹ് കേൾക്കുന്നുണ്ട്.
ഹലൊ. ആഹ് എന്താ പാട് സുഖല്ലേ?
ആഹ് സുഖാണ്. ങ്ങെള്ക്കോ?
സുഖണ് കൊഴപ്പൊന്നുല്ല. എന്താപ്പൊ എന്ത് ചെയ്ണെ. എന്ത് വർക്ക് ചെയ്ണെ?
ഞാൻ താപ്പൊ പള്ളീ ക്കെർ ങ്ങിയതാ. പള്ളി ക്കെഴിഞ്ഞു താപ്പൊങ്ങടർങ്ങി.
ഏഹ്. അപ്പൊ പള്ളി ഒക്കെണ്ട്.
ആഹ് ഫുഡൈഴിച്ചിലെ? ഏ എന്ത്‌യ്ച്ച്
പിന്ന ചിരന്റെല തോരനും.
ഏ
കുമ്പളങ്ങ കറി കർമ്മത്ത് കറി കൊപ്പയ
ഏ
മും ചിരേന്റെലേം
ഏഹ്
മ്
പിന്നെന്തൊക്കെയ സുഖ പിന്നെ എല്ലാരു ഇല്ലേ വീട്ടില് ആരൊക്കെണ്ട്
ഞാനും മൂന്നു മക്കളും ഭർത്താവും ഒരുമ്മയും
ഉം പ പണിയൊക്കെ കഴിഞ്ഞോ
ആഹ് കുളിയൊക്കെ കഴിഞ്ഞു
ഉം
ഫ്രീ ആയപ്പോ ഇങ്ങനെ ഇരുന്ന് ഒന്ന് വിളിച്ച് നോക്കിയണ് ഓരോരുത്തരെ കിട്ടിങ്കിൽ വെച്ചിട്ട്
ആഹ് അതെ
ഉം ഉം
ഇന്ന് മഴയിണ്ടയിന്ന അവിടെ
ഇപ്പൊ നല്ല ചാറ്റൽ മഴണ്ട്
ഏഹ് ഇപ്പ ഇപ്പളും ഒണ്ടോ
ആഹ്
ഏഹ് ഇബിടെ വ ഇബടെ നല്ലെ ഇബടെ രാവിലെ ഉണ്ടായിന്ന് കൊറച്ചേരം ഇപ്പൊ ഫുള്ള് വെയില നല്ല ചൂട്
ഉം ആഹ് ഇപ്പം നല്ല വെയില് തന്നെയാണ് ഇപ്പൊ നല്ല മഴ ചാറനുണ്ട് ചെറുതായി ഡ്രസ്സൊക്കെ എടുത്ത്‌ വെച്ചു
ആഹ്
ഉം
ഇവടപ്പ നല്ല വെയില
ഏ ഫുഡ് കഴിച്ചോ
ആഹ് ഇതാപ്പൊ ഫുഡ് കഴിച്ചിട്ട് നേരണ്ട് പള്ളിക്ക്‌ വന്ന്
ഉം എന്ത് വർക്ക ചെയ്യണേ
ഞാൻ ഇപ്പ വർക്കല്ലാ ഞാഇപ്പം ഡിഗ്രി ഇപ്പ പഠിക്ക കഴിഞ്ഞിട്ടേള്ളു
കഴിഞ്ഞിട്ടേള്ളൂ
ഉം
ഉപ്പാനെ സഹായിച്ചാൻ പോയിലെ ഹോട്ടൽക്കൊന്നും
ഏഹ്
ഇപ്പന്റെടുത്ത് പോയിനോ
ഇല്ല ഇല്ല പോയിട്ടില്ല ഇന്ന് ഇനി ഇപ്പ ക്ലോസ്സാണ് ഇനി ഈവനിങ് ആവുമ്പോ തുറക്കുള്ളൂ
ഏഹ് അയ്ശരി
ഉം
ഉം
എന്തേ പിന്നെ ഇല്ല ഇപ്പടുത്തൊന്നും ടൂറ് പോയട്ടില്ല ഇനി പോണം എവിടുക്കേലൊ ക്കെ വെറുതെങ്ങന ഇരുന്നിട്ട് കാര്യലല്ലോ
എഹ് അയ് ശരിയ ഡിഗ്രിയൊക്കെ എങ്ങനെയുണ്ട്? അടിച്ച് പൊളിച്ചോ അവിടെന്നൊക്കെ ടൂർ പോയോ? ഫ്രണ്ട്സിന്റെ കൂടെ
ആഹ് ഡിഗ്രി ഞങ്ങളിപ്പ ലാസ്റ്റ് കാശ്മീർ പോയിന്ന്
ആഹ് എങ്ങനണ്ട് അവിടൊക്ക?
ഓഹ് സെറ്റ് ഓഹ് പിന്നിം പിന്നിം പോവള്ളൊക്കെ ഉണ്ട്
എ ഏത് കാൽത്ത് പോവാ നല്ലത്?
ഏ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഞങ്ങള് ഫെബ്രുവരി ഫസ്റ്റാപോയിന്ന്.
എ ഏഹ്
ഉം ആഹ് ഫ്രണ്ട്സെല്ലാരും ഉണ്ടായിരുന്നു ക്ലാസില് പഠി
എ എഹ് അയ് ശരി ഉം അപ്പൊരോർമ്മാ യിപ്പല്ലേ.
ആഹ് ഒറേ സ്ഥലങ്ങളൊക്കെ കണ്ട്
ഏഹ് ത്‌പ്പം മറക്കാൻ പറ്റാത്ത ഒരോർമായി മാറില്ലേ
ന്നെ അതെ രണ്ടീസൊക്കെല്ല ട്രെയിന്ൽ ണ്ടായിന്ന്
ഏഹ്
മൊത്തം നാലിസ ഞാൻ ട്രെയിൻല്
ഏ ഏഹ്
ഉം ഉം
ഓഹ് പാട്ടും കൂത്തൊക്കെ ണ്ടായിട്ടുണ്ടാവും. അല്ല അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും ആ ആഹ് അടുത്തുള്ളർക്കൊ ന്നും കെടന്നൊർങ്ങാൻ അയച്ചിട്ടുണ്ടാവുല്ല
അതെ ന്നിട്ട് പിന്നെന്തൊക്കെയാ?
പിന്നെ വേറെന്തക്കെ സുഖാണ് കൊഴപ്പൊന്നുല്ല ങ്ങനെ പോണ്. നീന്താനറിയോ? ആഹ് മോൾ സ്കൂൾക്ക് പോയി ഇന്ന് പ്ലസ് വൺ അഡ്മിഷനല്ലേ ക്ലാസ് ആദ്യായിട്ട് സ്റ്റാർട്ടിങ് തൊടങ്ങല്ലെ
ഏഹ്
ഇന്നൊക്കഡ്മിഷൻ ക്ലാസ് തുടങ്ങല്ലേ
ആഹ അതെയ ആഹ്
റ്റണ്ട് വല്യഷ്ടൊന്നുല്ല പോണത്.
ഉം ഫ്രണ്ട്സൊക്കെ മാറിക്കത്രെ ഓള് ഓള് വിചാരിച്ച വിഷയല്ല കിട്ടിയത് ന്നൊക്കെ പറഞ്ഞു.
ആഹ് ഫസ്റ്റ് ഡേ അല്ലേ അപ്പ ങ്ങനെ വരുള്ളു. ഒരചടപ്പൊക്കെ ണ്ടാവും.
ഉം ചെറു നല്ല ചടപ്പുണ്ട് ഓള ഫ്രണ്ട്സുകളും ക്ലാസിലില്ല ഓള് ൾ വിചാരിച്ച വിഷയല്ലേലൊ കിട്ടിക്ക്ണാനു
ഏഹ് ഓൾക്ക് ഏതാ ഹുമാനിറ്റിസോ?
ആഹ് കോമേഴ്‌സാണ് ഓക്ക് ഹുമാനിറ്റീസാണ് വേണ്ടത് ഉം നി മെ ടീച്ചറോട് ചോദിച്ചപ്പം ലാസ്റ്റ് സീറ്റ്ണ്ടെങ്കി മാറാന്നൊക്കെ പർഞ്ഞിട്ടുണ്ട്.
ആഹ് അത് ചെൽപ്പം മാറാൻ പറ്റണ്ടാവും അ അങ്ങോട്ടും ഇങ്ങോട്ടും കൊറെ എക്സ്ചേഞ്ച് ഒക്കെ വരും
ആഹ്
പൊറത്തിരുന്നിട്ട് പൊള്ള അല്ല ചൂട്
നല്ല ചൂട് ഉം
ഉം
ജ് തണുപ്പ് കാലം വന്നപ്പൊ വേനൽക്കാലത്തിനെ മർക്കണ്ടച്ച്ട്ടാവും
അതേ ഒന്ന്ണ്ട് മഴെയ്തപ്പൊ മഴണ് അയ്ക്കോട്ടെ അത് വന്നിട്ട്
ആഹ്
ഏഹ് രാവില കൊഴപ്പണ്ടായ്ന്നില ഇപൊ ഉച്ചക്ക് നല്ല വെയില
ഉം
ഉം
ഉം അന്റ കോളൊക്ക കഴ്ഞ്ഞോ
എന്നിട്ട് ഇഞി എന്ത പരുപാടി
ഇങ്ങന്ന് സ്കൂളില് മീറ്റിംങ് ഇണ്ട് പീ ട്ടീ എ മീറ്റിങ്ങാണ് അപ്പൊ ഞാൻ പോയിട്ടില്ല ഇന്ന് സ്കൂളില് മീറ്റിംഗാണ് ചെറിയ രണ്ടാമത്തോക്കെ ഉം ആഹ് പീ ട്ടീ എ മീറ്റിംഗാണ് അപ്പൊ പോണം നിർബന്ധല്ല്യാര്ഞ് അപൊ പിന്നെ
ആഹ് അവര സ്
അവു ആഹ് കഴിഞ്ഞ പ്രാവശ്യത്തെ വരവും ചെലവൊക്ക ആഹ് ഇല്ല്യ കൊറ്ച്ചൊക്ക ദൂരണ്ട് ബസ്സിന് പോണം ഏഹ്
ഫ്രീടൈമി ട്ടിനല്ലേ ഒരു വല്യത്ണ്ടാവുലല്ലൊ ആഹ് ആഹ് മൻസ്സിലായി മൻസില ബസ്സിന് പോണ്ടെര്ലേ
ആഹ്
ഉം പിന്നെ
പിന്നെ വേറെന്തൊക്കെ
വേറെന്തെക്കൊയ്ചിണ്ടെങ്കി നല്ലന്നെ ഇന്നലെ പന്തളി കണ്ടിട്ട് ഒറക്കം റെഡിയായ്ട്ടിയ
അഹ് ശെരി ആരപ്പ ഇന്നലെ കൊണ്ടോയി ആര് ജയിക്കുംന്ന ഇങ്ങളെ ഫൈ പ്പാരെ കൊണ്ടോവാന്നൊക്ക അന്റെ അഭിപ്രായത്തില്
ഇന്നലെ ഞങ്ങള ട്ടീമ് തോറ്റ് പൊറത്തായി
പൊർത്തായി
ഇല്ല്യ ഇഞ്ഞില്ല്യ ഇഞി നാല് കൊല്ല
ജാൻസ്
ല്ലം കഴിഞ്ഞിട്ട് കളിക്കാറ്റൊള്ളു ഇഞി നാല് കൊല്ലം കേഞ്ഞിട്ട്
ആഹ് ആരപ്പ കപ്പ് കൊണ്ടോവാ
നിലവില് ഫ്രാൻസ് കൊണ്ടോവും തോന്ന്ണ്
ആഹ്
ഒര് നല്ല ടീമാണ് ബ്രസീല്
ഏഹ് ബ്രെസില് ഞാൻ കാൺലില്ല്യ ഇനിക്കിപ്പ അയിനെപറ്റി വല്ല്യ ഐഡിയൊന്നും ഇചില്ല
ആഹ്
ഉം മോളും കാക്കും ഇരുന്നൊക്ക ഏഹ് ഏഹ്
എന്ത് മോള് കാൺലില്ലാ
മോള് കാണല് കാക്കുവന്ന് നാല്മണിക്കീച്ച് കണ്ടീന്ന് രാവിലെ
ആഹ് രാവിലെരാവിലെണ്ടായിന്കളി
ഉം ഞാൻചോയിച്ചപ്പോഎന്തായിചോയിച്ചപ്പോഅഹ് ഒന്നുംപറയാനായിട്ടില്ല്യന്നറിഞ്.
ആഹ്
ആഹ് കളികാൺണയിഷ്ടാണ്
ആഹ്
ഉംഅലാറംവെച്ച്ണിചിന്ന്
ആഹ്അങ്ങത്തന്നേണ്ഇപ്പഞ്ഞ ഒരു മാസം ഒരു മാസം രണ്ടാഴ്ചയെ ഉള്ളൂ
ഏഹ്
രണ്ടാഴ്ചകൂടിയൊള്ളുഅറിയാ
അയ്അയ്ശെരിആഹ് രണ്ടാഴ്ചകൂടികഴിഞ്ഞാലത് തീരുമാനമാവുല്ലേ
ആ്ഹ് രണ്ടാഴചപാടിയെയ്നതീരുമാനവും
ആഹ്
ന്ന്ട്ട്
പിന്നെവേറെന്തൊക്കെ
ഇങ്ങനൊക്കെപോണ്
അപ്പൊഇന്നലത്തെഒർക്ക്ഒർക്കൊക്കെകളാഅ‌വീട്ടാണ്ടല്ലേ അ്ജ്എവിടെപോയിട്ട്കാണമൊബൈലകാണാഅല്ലെങ്കിപിന്നെ ക്ലബ്ബ്പോവോ
ആക്ലബ്കൊടെടുത്തേന്നേക്ലബ്ണ്ട് ക്ലബ്ബ്ക്ക് ആണ്ട് പോവുംഅവിടെ എല്ലാരുണ്ടാവും
അത് ശെരി ഉമ്മ അപ്പ ഉമ്മ നാല് മണിക്കൊക്കെ പിന്നെ നേരം വെള്ത്ത്ട്ടന്നെ പോവൊള്ളൂ വീട്ടിക്ക് അല്ലെങ്കിൽ പിന്നെ നാല് മണിക്ക് നീറ്റ് പോരെ എങ്ങനെ പോരേ
നല്ല കളിണ്ടെ കളിണ്ടേൽ ഞാൻ പോരുള്ളൂ അത് വരെ ഉറങ്ങൂല ഉറങ്ങാതിരിക്കും വാതില് ഞാൻ തുറന്ന് പോക പിന്നെ വാതില് ച വാതിൽ പിന്നെ ചാരി പോവല്
കള്ളന്മാരൊണ്ടോവും ഇമ്മച്ചിനെ
ഏയ് കള്ളമ്മാരെ ശല്യോന്നും അവിടെ ഇല്ല അവിടെ പിന്നെ ഫുള്ള് അടുത്തടുത്ത് വീടുകളായത് കൊണ്ടേ
അത് ശരി അപ്പൊ പട്ടിം നായി ഒന്നും കേരൂലേ
ഇനി ആ വാതില് നല്ല ടൈറ്റില് ചാരി ഉണ്ടെങ്കിൽ പിന്നെ തുറക്കാൻ കുറച്ച് പണി ആണ്
ഏ അത് ശരി അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല അപ്പൊ അനക്ക് പോര്ണ സമയത്ത് ചാരികാണ്ട് പോന്നാല് തിരിച്ചു പോകുമ്പോ ഉന്തി തുറന്നാൽ മതി
ആഹല് ഞാൻ തന്നെയാണ്ട് തൊറന്നാൽ മതി
ആഹ് അഹ് അത് ശരി ഏതായാലും രണ്ട് ചാവി ഉണ്ടാക്കിക്കോണ്ടി
ഉം
ആഹ് ഇജ് എറങ്ങണ തക്കം നോക്കി ആരെങ്കിലും ഔത്ത് കേറീട്ടോ ഉണ്ടായിരുന്നെങ്കിൽ എന്താട്ട
ആഹ് അത് ശര്യാണ് പക്ഷെ അങ്ങനൊന്നും ഇണ്ടാവൂല ആടെ ഫുള്ള് ചുറ്റും പെരേണ്
ഏ ഹ് അത് ശരി ചുറ്റും പെര ആണെങ്കിൽ ഈ പെരീന്ന് ആ പെരേക്ക് ചാടി ചാടി ചാടിയാണ്ട് പോകും ആൾക്കാര്
ആഹ്
ഉംഞാൻ അന്നെ പേടിപ്പിച്ചാടാ എന്തായാലും ഒരാഴ്ച്ചയും കൂടെ അല്ലെ ഇജ്‌ പോവള്ളൂ അത് കയിഞ്ഞാ കഴിഞ്ഞില്ലേ
ആ എടീ ഇഞ് ഒരാഴ്ച്ച പാടെ ഒള്ളൂ
ഇഞ്ഞ് നാലൊല്ലം കയ്യണ്ടേ പിന്നെ കളിച്ചണങ്കില്
അതെ ഇന്താ ഇവിടെ മഴ പെയ്ത്ട്ടോ ഇവിടെ മഴ ചാറലൊട്ങ്ങി
ഉം ഇവിടെ നല്ല വെയിലടിച്ചു ഇന്നാ മഴ പോയി
ഇത്ര നേരം വെയിലയ്നി പെട്ടെന്ന് വന്നിട്ട് മഴ ചാറി
ആഹ്
ഇങ്ങൾ ഉറങ്ങണൊന്നില്ലേ ഉച്ചായീലെ
ഇല്ല ഇല്ല ഒർക്കൊന്നുല്ല ആര ഇഞ്ഞ് നമ്മളെ ജോലിയൊക്കെ പിന്നാര എടുക്ക
ഇഞ് ജോലി ഉണ്ടോ ജോലി കഴിഞ്ഞില്ലേ
ആഹ് പകല് ഉറങ്ങാൻ പാടില്ലടാ നേരം ഉണ്ടാവൂല ഇനി മോളെ മൂന്ന് മണി ആവുമ്പോ കൊണ്ട്രാരാൻ ഇല്ലേ
ആഹ് അങ്ങനെയൊക്കെ ഇണ്ടല്ലേ
ഉം അഥവാ ഒർങ്ങി പോയി ഒരീസം ഞാൻ ഒർക്ക്പ്പെട്ടിട്ടേ കൊർച്ചീസം എനിക്ക് തീരെ വെയ്യായിരുന്നു അപ്പൊ കിടന്ന് എന്റെ ഡ്രസ്സ് ഫുള്ളും നനഞ്ഞു രണ്ട് ദിവസത്തെ ഡ്രസ് ഫുള്ള് വെയ്ലത്തിട്ട് നല്ല പൊരിണ വെയിലാണ് പെട്ടന്ന് മയാണ്ട് പെയ്തിട്ട് ആ ഡ്രസ്സ് ഫുള്ള നനഞ്ഞു ഞാനും നനഞ്ഞു ഡ്രെസ്സും നനഞ്ഞു ഞാൻ ഉറക്കത്ത്ന്നീച്ചപ്പൊ നല്ല മഴ അപ്പൊ ഇന്നലത്ത് ഇടുത്ത് മറ്റത് ഫുള്ളും നനഞ്ഞ് എന്റെ കുട ചൂടി പോയി എടുത്ത് കൊടന്ന് ഇറയത്തിട്ട് ഞാനും പിന്നെ പിന്നെ കിടക്കാൻ നേരല്ല പിന്നെ മോളെ പോയി കൊണ്ടരാനായി
ആഹ്
ഉം ടൈമ് കിട്ടൂല
ആഹ്
ഉം ഇങ്ങളൊക്കെ പൂതി പെൺകുട്ടികൾക്ക് നല്ല സുഖാണെന്നല്ലേ ഒരു പണി കയ്ഞ്ഞ് ഇങ്ങനെ കെടന്നൊറങ്ങാന്ന് വിചാരിച്ചുണ്ടാവുംലേ
ആഹ് ഞങ്ങള് പിന്നെ ആൺകുട്ടികളായതോണ്ടെ
ആഹ് ഇങ്ങക്ക് പൊറത്ത് തെണ്ടി നടക്കേ ചെയ്യാ ഞങ്ങളീ ട്ത്തെ പണിയെടുക്ക കെടന്ന് ഒറങ്ങാനും പറ്റുല്ല്യ അപ്പൊത്തെന് കുട്ട്യാളെന്ന് ഒരു റെസ്റ്റെന്ന് കൂലിണ്ടോ പണിക്ക് എന്നാ നല്ലൊരു വാക്ക്ണ്ടോ അതുല്യ
ഒന്നും ഇല്ലലെ
മയ ഒന്നും ആയിട്ടില്ലി ഇന്നേരായിട്ട് ഇന്നല്ലേ ചോയിച്ച ആയില്ലെങ്കില് ഫുഡ് തെന്തേലും കൂട്ടാൻ കൊറവുണ്ട് ഇതന്നെ ഒള്ളൂ വേറൊന്നുല്ലേന്ന് ചോയ്ച്ച ഇമ്മാക്ക് വെജ്ജാഞ്ഞിട്ടല്ലേന്ന് വിചാരിച്ചൂല്ലല്ലോ
ഇല്ല ശരിയാണ് എന്ത
അതന്നെ ഞങ്ങളെ പണിക്ക് കൂലില്ല്യ ഞങ്ങളെ കാൽമന്നും കയ്മന്നും ഒഴവാവലൂല്ല്യ ഉം
ആഹ് എന്നാ വിളിക്കാം
ആഹ് ന്ന ഇന്നാ ആയിക്കോട്ടെ ഇന്നാ ശരി